ആഹ് കേക്ക്‌ണ് ണ്ട്
ഹ് ലോ
ആഹ് കേക്ക്‌ണ്ട്
ആഹ് ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് പതുക്കേണ് ന്നൊള്ളു
ആഹ് പിന്നെ എന്താ മഴണ്ടാ ആണ്ട്
ഓ ഭയങ്കര മഴെ ഇന്ന് ഫുള്ള് മഴെണ് അവ്ടൊക്കെ മഴന്നെ
ഇവടെ മഴെന്നെ
ഉം ഹും ഇന്ന് ഫുള്ളായിട്ട് മഴേണ് ഇവടിം
ഉം കൊറച്ചൊന്ന് ഉച്ചക്ക് ശേഷം ഒന്ന് കൊറച്ചൊര് ഒയ്വ്ണ്ട്
ആഹ് ആഹ് ഉച്ചക്ക് കൊർച്ച് കൊറവായിനി പിന്നെ വീണ്ടും തൊടങ്ങി
ഉം ഉം വടെ ഇവടെ
ഞാ
ചായ കൊട്ത്ത്ട്ടില്ല്യ ചായ കുടിക്കണം ആഹ് ഇല്ല്യ കുടിച്ചിട്ടില്ല്യ ഇങ്ങള് ചായ കുടിഴിഞ്ഞ ഏഹ് ചായ കുടിക്കും ഉം കടിയൊക്കെ ഉണ്ടാക്കി വെച്ചെക്കണ് ചക്ക പൊരിച്ച വച്ചിട്ടുണ്ട്
ഏഹ്
ചക്കപ്പൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയെ
ആഹ് ഞാൻ ചക്ക പൊരിച്ചൊണ്ടിരിക്കയാണ് ഞാന അത് അടുക്കളിയിലാണ് റേഞ്ച് ഉണ്ടാവോന്ന്റിയില്ലാറഞ്ഞത്
ഏഹ് ഞാൻ രാവിലെ തന്നെ പോരിച്ചിക്കണ്
ആഹ് ഞാൻ ചില ചെിലപ്പോ രാവിലെ തന്നെ ഉണ്ടാക്കിയേക്കുംന്ന് രാവിലെ വേറെ കൊറെേ പണികള് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പറ്റിയില്ല
ഉം പിന്നെ
പിന്നെ എന്തൊക്കെണ്ട്
നല്ലത് എന്ത് മഴയാണെന്നറിയോ കൊറച്ച തേക്ക് മുറ്റം ഇതിന് ഇത്ണ്ടായിന് തേക്കാണ്ടായിരുന്നു അത് ന തേക്കാൻ പറ്റാണ് സിമെന്റ് കട്ടാകും എന്നുള്ള പേടിയാണ് ഇപ്പോ
എന്താ എനിക്ക് കേ കേട്ടില്ല ഞാൻ ശരിക്ക്
മുറ്റത്തേ മതില് തേക്കാണ്ടതിനനന്നറിയ അത് സിമെന്റ് ക ട്ടവുവോ എന്നുള്ള പേടിയ മയായ കാർണേ
ആഹ് ആഹ് ഉം
പിന്നെ ഏഹ് കറന്റ് ഉണ്ട് അവിടില്ല്യ
ആഹ് ഉണ്ട് വരുന്നും പോണൊക്കെ പാടായിട്ടുണ്ട് ചില സമയത്ത് പോണുണ്ട് ന്നാല് പിന്നെ അപ്പൊ തന്നെ വരുന്നണ്ട് ഇവിടെ കേ സക്ക് ഇവിടെ അടുതന്നെയാണ് അപ്പൊ പോയാലും പെട്ടെന്ന് തന്നെ വരും
അത് ശെരി അവർക്കും വേണ്ടി വരുവല്ലോ അപ്പൊ അതുകൊണ്ട് എളുപ്പം നേരയിക്കാരോ
ഏഹ്
അവർക്കും വണ്ടി വരുവപ്പ എളുപ്പം നേരാക്കുംന്ന് അറിയാം
ആഹ് ആഹ് ഇവിടെ അടുത്തന്നെ
ഉം ഉം പിന്നെന്ന് എന്താ ഫുഡ് ഉണ്ടാക്കി
ഏഹ്
ച്ചയ്ക്ക് എന്തായിരുന്നു ഉച്ചക്ക് എന്തായിരുന്നു ചോദിക്ക്യ
എന്ത് ഞാൻ കേട്ടില്ല
ഉച്ചക്കെന്തായിരുന്നു ഫുഡ്ന്ന്
ഉച്ചക്ക്ന്ന് ചോറ് ന്ന കറവ കർമ്മത്തി പറഞ്ഞാല അറിയോ അപ്പായനക്കെ പറ
ഞങ്ങള് ഇവിടെ ഓമക്കായന്ന്റയും
എന്തറയ
ഓമക്കായി അല്ലെങ്കി കറമുശിക്കായി എന്നൊക്കെ
ഏഹ് ഇവിടെ കറുമത്തി ഇറഞ്ഞൾ അതാ ഇന്ന് ഉപ്പേരി പിന്നെ മീൻ പൊരിച്ചെ ഇണ്ടായിരുന്നു
ഉം
കതക്കാളി കറി വെച്ചതിന് ഇന്ന് വേറെ പണികാള് ഉണ്ടായി പറഞ്ഞില്ലേ അപ്പൊ പിന്നെ വേറെ കാര്യമായി മായിട്ട് കറികൾ ഉണ്ടാക്കാൻ നിന്നിട്ടില്ലായിരുന്നു
ഓക്കെ പിന്നെ പച്ചക്കറിയൊക്കെ ഒണ്ടാക്കൊ
ഏഹ്..,
പച്ചക്കറിയൊക്കെ- ഇണ്ടാക്കോന്നറിയാ, പയറും ഇതൊക്കെ.
കുഴിച്ചിട്ടാ ഇണ്ടിണ്ടാക്കിയെ.
ആഹ്, ആഹ്,
ഇല്ല, ഇല്ല, അങ്ങനത്തെ ഇവടെ- ഉം, പിന്നെ ഭയങ്കര ഒറപ്പാണ്. നെലൊക്കെ കല്ലാണ്. നമ്മള് കുത്തിയാലൊന്നും- കിട്ടൂല അപ്പ പിന്നെ, ആഹ് അതിനൊരു ഇൻട്രസ്റ്റില്ല, നമ്മള് കൊ- കൊത്തിയ തന്നെ കിട്ടൂല്ല, ഒരു ചെറിയൊരു സാധനം- കുഴിച്ചിടണേങ്കി തന്നെ പറ്റൂല്ല.
ഏഹ്.., ഞങ്ങളിവിടെ വല്യ കൊഴപ്പില്ല. നാഗിനൊക്കെ പറ്റി മണ്ണാണ്- ഞങ്ങളിവട. അയ്ന് പറ്റിയ- മണ്ണാണെന്നറിയാം.
ആഹ്, ആഹ്, ഇങ്ങനെ ഈ- പള്ളിയിലും മൊയ്റ്റത്ത.
ആഹ്, പള്ളിയില് മാത്ത്-താഴത്ത് പാടം.
ആഹ്, അങ്ങനത്തോടത്തൊക്കെ നല്ല- മണ്ണാവൂലോ? ഇവടെ അങ്ങന- പറമ്പല്ല, എന്നാലും മേലക്ക്- ഇങ്ങനെ, ഇങ്ങനെ, സ്റ്റെപ്പ്, സ്റ്റെപ്പായിട്ടുള്ളതോട്കള്, ഇണ്ടാവില്ലേ? ഇങ്ങനെ നമ്മള്- കണ്ടം, കണ്ടം എന്നൊക്കെ പറയും.
ആഹ്.., തട്ട്, തട്ട്, തട്ടായിട്ടുള്ള- ഭൂമികളലേ?
ആഹ്.., അങ്ങനെയാണ്. അങ്ങനെ, അങ്ങനെ, മേലൊക്കെ അങ്ങനെ പോവുമ്പോ നല്ല- പാറ ഈ വെട്ട്, വെട്ടല്ലൊക്കെ- എടുക്കൂല്ലേ?
ആഹ് വെട്ടുപാറയണീക്കാറല്ലേ?
ആഹ്.., അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങള് ഇപ്പോ വീടുള്ളോടത്ത്- പിന്നെ, അതേ പോൽക്കത്തെ- പാറന്നേണ് പക്ഷെ, അതിങ്ങനെ- കല്ലാക്കി ഉപയോഗിക്കാൻ- മാത്രൊള്ളൊരു ഒറപ്പില്ല.
ഉം, ഉം, മേലക്കൊക്കെ- കോറിയിണ്ടാവുല്ലേ?
ആഹ്, മേലേക്കെ കോറിയാണ്- അടുത്തൊക്കെ. അങ്ങനെ നമ്മുക്ക്- കുയ്ച്ചിടാനൊന്നും പറ്റൂല. നമ്മളെ കൊണ്ടൊന്നും കൊത്തിയ താങ്ങ്ല്ല.
തെങ്ങളൊന്നും ഇല്ല.
തെങ്ങോ? ആഹ്, ആഹ് ആഹ്, തെങ്ങണ്ട്. ഇങ്ങനെ, ഇങ്ങനെ- ഇങ്ങനെ സ്റ്റെപ്പ്, സ്റ്റെപ്പായിട്ട്, തട്ട്- തട്ടായിട്ട്, പോമ്പോ മേലെയാണ്- കോറി ഇള്ളത്.
ഉം, ഉം.., ഇപ്പ വെള്ളായാലേ, ഇപ്പ- കൊറീലൊക്കെ- വെള്ളായിട്ടിണ്ടാവുല്ലോ, അല്ലെ?
അല്ല അവിടെ അങ്ങനെ വെള്ളം- നിക്കണൊന്നൂല്ല അതൊക്കെ- ഇങ്ങനെ- മണ്ണിട്ടൊക്കെ മൂടിട്ടിണ്ട്. വെള്ളായിട്ട് നിക്കണൊന്നുല്ല.
ഉം..,
പിന്നെ കല്ല്, കരിക്കല്ലിന്റെ- കോറയാണി കല്ല്.
അല്ലല്ലാ, മറ്റേ വെട്ട് കല്ലില്ലേ? നമ്മള് വീട് പണിക്കൊക്കെ- ഉപയോഗിച്ചണ്ട.
വെട്ട് കല്ല്റയ്, ഏഹ്..,
ചെങ്കല്ല്ല്ലേ?
ആഹ്, ആഹ്, ആഹ്, അതന്നെ. ചെങ്കല്ല്. ഇവിടെ വെട്ട്കല്ല്റയും, ഇവിടെയെക്കെ.
ഉം, ഉം,
അങ്ങനത്തെ കല്ലാണ്.
ഉം.., ഇവടെ പാടത്ത് ഇപ്രാശ്യം നല്ലം ആൾക്കാര് പയറുണ്ടാക്കീട്ടെ
ആഹ്
പയറ് നുള്ളി കൊട്ന്ന് പറിച്ചോനെ കൊറേ നേരം ഇര്ന്ന് നേരാക്കിളന്ന്
ആഹ് ആഹ് ഒരു ഒടിക്കാൻ പറ്റാത്തൊരു ഇപ്പോൾ ഇങ്ങനെ അതിന്റെ കുരു ഇടുക്കണം അങ്ങ
ആഹ് കുര്
ആഹ് അത് കൊറെ നേരമാണ് പക്ഷെ ണ്ടാക്കി കഴിഞ്ഞാ നല്ല ടേസ് റ്റാ
ഇൻക്ക് ഇഷ്ട്ടായില്ല ഇവടെ കൊറെ ദിവസം ആയിക്ക്ണ് പത്ര പോരം പൊട്ടിച്ചു കൊടുന്ന്ക്കണറിയോ
അയ്ന് ഇങ്ങൾക്ക് അധികം എപ്പളും കിട്ട്ണതോണ്ടാവും ഇഷ്ട്ടല്ലാത്തത് അ ഞങ്ങളൊക്കെ വല്ലപ്പോളല്ലെ തിന്ന
ഉം അയിമ തന്നെയാണ് ഇന്നൊക്കെ അയിമ തന്നെയായിര്ന്ന് ഇന്നും ഇന്നലെ ഒക്കെ അതന്നെ നോർക്ക ആഹ് കൊറെ നേരം വെച്ചിട്ട് ആഹ് എനിക്കിഷ്ട്ടല്ല
ഏഹ് ഇവിടെ വാങ്ങിച്ചുണ്ട് ഇങ്ങനെ ഇവിടെ നാ ത്തൂന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ പെങ്ങൾ അവിടെണ്ടഉമ്പോ അവിടുന്ന് താത്ത കൊടുത്തയക്കും പിന്നെ ചെലപ്പോങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ കാണും അങ്ങൻത്തെ എലയൊക്കെ നല്ല തൂമ്പായിട്ടുള്ള ഇളയ ഇലയൊക്കെ
ആഹ് നല്ല ഇണ്ട് ഇവിടെ പാടത്തന്നെ നല്ല നിക്ക്ണ്ട് പയറും എലയും ഒക്കെ ആയി റ്റ് ആരുംപ്പ ആരും നുള്ള്ണില്ല മറ്റേ വൈകുന്നേരങ്ങട്ടായ നറച്ച് ആൾക്കാര് നുള്ളാനായിരിക്കും
ആഹ് അപ്പോ ഈ കുഴിച്ചിട്ട ആൾക്കാര് കൊണ്ടോവൂലെ പയറ്
അവരും നുള്ളും നമ്മളും ഞങ്ങ ഞമ്മളോട് നുള്ളാൻ പറയും ഇവിടക്കെ ഉണ്ടാക്കീക്ക്ണ് ഇളച്ചനൊക്കെ ഉണ്ടാക്കിന്ന് പിന്നെ എളാപ്പാരും അമ്മോന്മാരൊക്കെ ണ്ടാക്കിക്ക്‌ണ് അപ്പോ അവര് ഒരു വിധൊക്കെ ആൾക്കാരൊക്കെ ആഹ് ഞങ്ങൾക്ണ്ട്
ഉം അവിടെ പാടത്ത് ഇനിഎന്താ ഈ നെല്ലൊക്കെ കൃഷിണ്ടാവൽണ്ടോ
ആഹ് അതന്നെ ഇനി അത്ണ്ടാകും ഇത് കഴിഞ്ഞീനേഷം ഞ്ഞിപ്പോ മഴക്കെ ആഹ് മഴ കഴിഞ്ഞീന്റെഷം ലാസ്റ്റ് ണ്ടാക്കളൂ ആദ്യ രണ്ടൂ പ്രാവശ്യം ണ്ടാക്കിരുന്നു
ആഹ്
ഇപ്പൊക്കെ ഇണ്ടായിഞന്ന് രണ്ട് പ്രാശ്യം ഉണ്ടാക്കും മഴ പെയ്യണീന്റെ കുറ ച്ച മുന്നേ ഒന്ന് മഴ ചാറി പോവോല്ലോ അപ്പോ അയ്ലൊന്നുണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പോകാൻ നേരത്ത് ഒന്ന് ഉണ്ടാക്കും
ഉം
ഇപ്പ പിന്നെരു പ്രാവശ്യം ണ്ടാക്കുള്ളു അത് പേരീക്കന്നെടു ക്കൂല അത്‌ ഞ് നേരെ ഇവിടുത്തന്നെ പഞ്ചായത്തില് വണ്ടി വന്നിട്ട് കൊണ്ടോവൊള്ളൂ
ഞങ്ങൾ ഇങ്ങനെ എന്റെ വീട്ടിക്ക് പോണ അവിടൊക്കെങ്ങനെ പാടണ്ട് അവിടെക്കെങ്ങനെ കാണും നമ്മള് പോഉമ്പോ ഇങ്ങനെ ഓരോന്ന് കൃഷി ചെയ്ത് ഇങ്ങനെ നിക്കണത് കാണ ന്റെ വീടിന്റെ കുറച്ചട താഴത്തും ഉണ്ട് ട്ടോ പാടൊക്കെ
ആഹ് ഇപ്പ അയ്ന് ബുദ്ധിമുട്ടില്ലേയ് ഇപ്പൊക്കെ ആൾക്കാരുണ്ടല്ലോ ബംഗാളികൾ വന്നിട്ട് കറാറാണ്ട് കൊടുക്കും ഇത്ര ഏക്കറക്ക് ഇത്ര പൈസ പറഞ്ഞിട്ടാ കരാറട്ക്കല
ആഹ്
പിന്നത് കഴിഞ്ഞാ പിന്നെ വണ്ടിക്ക് വന്ന് കൊയ്യല്ലെ
ആഹ് ഈ വണ്ടി കൊണ്ടന്നെണല്ലോ ഇപ്പൊയ് കൊയ്തടുക്കൊക്കെ ചെയ്യല്ലെ?
ആഹ് വണ്ടി കൊ കൊയ്തെടുക്കും എന്നിട്ട് പിന്നെ ഒരു പാത്ത് കൂടി നെല്ല് ഇങ്ങനെ വികും ഒരു പാത്തു കൂടി വൈക്കോലും വരും
ആത്ത് ഉണ്ട് പാടൊണ്ട് അവിടെങ്ങനെ ഇന്നാള് ഈ കൊയ്തെടുക്കണ വണ്ട് വണ്ടി വന്നപ്പോ കാണാൻ വേണ്ടീട്ട് വെറുതെ ഞാൻ പോയിയോക്കി അവിടെ
ഉം
ആദ്യായിട്ട് വന്ന സമയത്ത്
ഒരു ഭാഗത്ത് കൂടെ വൈക്കോല് വരും ഒരു ഭാഗത്ത് കൂടെ നെല്ലും വരും
ഏഹ്
ഒരു ഭാഗത്ത്കൂടെ വൈക്കോല് ഇങ്ങനെ വരും ഒരുഭാഗത്ത് കൂടെ നെല്ലും വരും. ഒരു നെല്ലൊരു പാത്തക്ക് ഇങ്ങനെ ഇട്ട് ഒരു റെമ്മ് പോലത്തെ. ടാങ്കിയ ആണ് ആഹ് ടാങ്കില് വന്നിങ്ങനെ കൂടുവാണ് പിന്നെ അത് വന്നിട്ട് പിന്നെ അവര് പിന്നെ ഒരു ദാർപ്പയിട്ടിട്ട് ദാർപ്പായക്ക് ഇങ്ങനെ കൊട്ടും. എന്നിട്ട് പിന്നെ. കാറ്റത്ത് ഇട്ടിട്ട് അവിടുന്ന് തന്നെ ഫാനൊക്കെ ആൾക്കാര് കൊണ്ട് വെച്ചിട്ട്. അണ്ണൻമാര് കാറ്റത്തിട്ട്കാണ്ട് അവിടന്ന് ചാക്കിലാക്കിയിട്ട് പിന്നെ അവിടന്ന് തന്നെ ലോറിയില്. കൊണ്ടരാണ് പഞ്ചായത്ത് പഞ്ചായത്ത്ക്കന്നെ ഇപ്പൊ കൊടുക്കല്.
പണ്ടൊക്കെ അത് ഉണക്കി ഒക്കെ അതാക്കൂല്ലേ.
അള്ളാ പണ്ട് ഇവടെ അതന്നെ ആന്നു
നല്ല പണിയാവൂലേ.
വാനിയല്ലേ എനിക്ക് ഇഷ്ടല്ലത് ഞങ്ങളോടെ നെല്ലില്ല.
ഉം
ഉം ഞാനത്‌ തിന്നലില്ല എനിക്കിഷ്ടല്ല.
ആഹ്
ഇവിടെ വന്നപ്പോ അതന്നെയിന്നു രണ്ട് പ്രാവശ്യം ഉണ്ടാക്കും ഇവിടെ. പത്തായം നിറച്ചിട്ടും അവിടെ നിറച്ചിട്ടും ഇവിടി നിറച്ചിട്ടും വെക്കുന്നിട്ട് അത് പുഴങ്ങി ഉണ്ടാക്കും അയിന്. അമ്മന്നെ ചെയ്യല് പക്ഷെ എനിക്ക് തിന്നാൻ വയ്ക്കൂല.
അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വന്നതിന്റെ ശേഷം ഒരു വ ആൾക്കാര് വന്ന് കൊണ്ടോകും പത്ത് മുപ്പത് ചാക്ക് ആയിട്ട് കൊണ്ടുപോകും പിന്നെ ബാക്കി രണ്ട് ഈ ഒരു കൊല്ലത്തോടുള്ള നെല്ല് ഇവിടെ കിട്ടും തിന്നാ ഉള്ളത്.
ആഹ് അപ്പൊ അത് എവിടെ ഇങ്ങനെ സ്റ്റോറ്ചെയ്തൊക്കെ എവിടെ
പത്തായം നെറക്കാണ് രണ്ട് മൂന്ന് പത്തായം ഉണ്ടാവും ആഹ് പത്തായം ഒക്കെ നെറക്ക നെറക്കാ പിന്നെ ബാക്കിയുള്ളതൊക്കെ. ചാക്കിലാക്കിയാണ്ട് ഇങ്ങനെ തുന്നിങ്ങാണ്ട് അട്ടിക്കിടും. കൊറയൊക്കെ നെല്ലുകള്
ന്നുലാല്ലേ
ഇല്ല ഇല്ല കേട് വരൂല പക്ഷെ എലികളൊക്കെ തൊലിക്കും.
പണ്ടൊക്കെ എന്റെ വീട്ടിലും ഉമ്മാന്റെ വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉമ്മ പറേണ കേക്കാം എന്റെ വീട്ടിലും പത്താഴ ഉണ്ടായിരുന്നു ആദ്യൊക്കെ. പിന്നെ പിന്നെ കൊറേ ഒരു എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ് ക്കായപ്പൊത്തിന് അതൊക്കെ പൊളിച്ച് കളഞ്ഞ്